ഓഹ്
ലേവാ ആഹ് കേൾക്ക്ന്നില്ല ന്തെട്ക്കാ സുഖ്ല്ലേ ഏഹ് ആഹ് കുട്ടീ
കുട്ടിതാവ്ട്ണ്ട് കളിക്ക്‌ണു
ഏഹ്
ഉം
കൊയപ്പൊന്ന്ല്ലലോ
ഇല്ലെല്ലാ
ഫുഡക്കെയ്ച്ചോ കുട്ടി
ഓഹ് കയ്ച്ച്
ഉം ഉം കയ്ക്കാൻ മടിയ്ല്ല കൂട്ടത്ത്ലല്ലേ ഓയ്ന്നെ ഞങ്ങളെ ഫുഡൊക്കെ കയ്ഞ്ഞു കുട്ടീ നെ സ്കൂള്ല് പർഞ്ഞയ്ച്ചു
ആഹ്
പ്ലെയിനിങ് പരിപാടി ഇണ്ട് അത് ന്നൈ ഞാന എടുത്തിയതാ
ഉം ഉം
പിന്നെന്ന പ്രസ്ന ന്നുല്ലലൊ വയറ്റില്ലല്ലേ
ആഹ്
ആഹ് കൊയപ്പൊന്നും ഇല്ലല്ലോ?
ഇല്ല രാവിലെ ഒരു ക്ഷീണം പോലെ
ഉം
കുട്ടിയ എന്ത് യ്യണ് കളിക്ക
ആഹ് ചെറുത് കളിക്കാ
ഉം പണിയെല്ലാം ഒരുങ്ങിയോ?
ഏ ക്ലീനിങ് പരിപാടി ഉണ്ട്.
ആഹ്
കൊളൊക്കെ ചെയ്ത് വന്ന്തേട്ടെ രാവിലെ ഏഹ്
ഇവിടെം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല.
ആഹ് രാവിലേ ഓ കുട്ടി ഓള് പോണോണ്ടേ രാവിലെ നിച്ച്ഓ ക്ക് ഫുഡോ നാടത്തെ ചായക്കറിയ ഒക്ക്യന്നല്ല ഫുഡു കൊണ്ടവാണ്ടല്ലോ?
ഉം
അക്കെ കഴിഞ്ഞ്.
ഒന്ന് ഇഞ്ഞൊന്ന് കൊറച്ചു നേരം റസ്റ്റ്‌ ഡ്കട്ടെ
പ്രൈവറ്റിലല്ലേ ചേർത്തിരിക്കണ്
ആഹ് പ്രൈവറ്റിലാണ് അപ്പൊ ഫുഡൊക്കെ വേണം സ്നാക്സ് വേണം. ഉം എല്ലാം വേണം.
ഉം...
എൽ കെ ജി യു കെ ജീ അല്ലോടെ അങ്ങനാന്നേ തോന്നണു ട്ടോ.
ആഹ് എല്ലാവിടെയും അങ്ങനെ തന്നെ.
ആഹ് അപ്പം ഏതായാലും ക്യാഷ് എടുക്കണോം. മെയ്ലത് ഇല്ലത് നല്ല
ഉം. ആഹ് ഒരു അഞ്ചാം ക്ലാസ് വരെെയങ്കിലും പ്രൈവറ്റിൽ പോയി അത്തിക്കും നല്ലൊര്പഠിപ്പ് കിട്ടും.
ആഹ്
ആഹ്
അപ്പപിന്നെ ആറാം ക്ലാസ് വരെ കഴിഞ്ഞിട്ട് പീന്നേ ത വേറെ തീർത്ത ആഹ് ആ.. ഇനി ഫസ്റ്റ് ത്തേ ഡൊണേഷൻ കഴഞ്ഞാൽ പിന്നെ നമ്മുക്ക് താങ്ങാൻ കഴിയേണ്ടുള്ളൂ ഇ എം ഐ പോലെ എന്റേ വരുന്നള്ളൂ.
ഓഹ്.
ഉം. ഫസ്റ്റ്ന്ന് ഡൊണേഷന ആണ് ഈ എൽ കെ ജി ആപ്പൊ ഇനി മൂന്നാം ക്ലാസ്സത്തേക്ക് വേറെ വേണ്ടിയല്ലാന്ന് കരുതുന്നു. പിന്നെ എവിടെ എങ്ങനെയാണോതൊന്നുണു. ആഹ് നന്റെ കുട്ടിനേഅ തീർക്കാനായില്ലേല്ലോ അല്ലേഉം ഉം രണ്ടാവണല്ലേള്ള്-
അവിടെന്താ ഫുഡ് കഴിക്കാൻ?
ഇന്ന് ദോഷിം ചേർപയർ കറി
ഉം
ഉം അവ്‌ടെ അവ്‌ടെ എന്താ ഫുഡ്‌
ഇവടിം ദോഷിം ചട്നി ചമ്മന്തി അതൊക്കെ
ആ ദോഷേ സുഖം സ്കൂള് ഇല്ലാത്ത അന്നെ മാറ്റാൻ കയ്യള്ളൂ
ആഹ്
പത്തിരി ഒക്കെ ആണെങ്കി ഓക്ക് സ്കൂൾക്ക് പോകുമ്പോത്തിന് ഞാന് രാത്രിയന്നെ ഇണ്ടാക്കി
കുട്ടിക്കതന്നല്ലേ കൊടുക്ക ചെർതിന്
ചെർതിന് ഓന് മറ്റേത് പിന്നെ വൈകുന്നാര കൊടുക്കൊള്ളൂ
ആ
റാഗി എന്തേലോ
ഉം ഉം
വന് കൊടുക്കെണ്ടോ ആ എ മോക്ക് എന്താ അങ്ങൻത്തെ കൊടുക്കൊ കുറുക്കൊക്കെ കൊടുക്കൊ കഴിഞ്ഞോ കുർക്ക് കൊടുക്കല് നിർത്തിയോ
ഓ നിർത്തി ഇപ്പ ചോറും അതൊക്കെ തന്നെ കൊടുക്കും
അതൊക്കെ സുഗാട്ടോ എപ്പോ എല്ലോട്ത്തും കൊണ്ടും ങ്ങ നട്ക്കണ്ടല്ലോ ഞാൻ ഒരു വയസ്സാവ്ണെന്റെ മുന്നേ അങ്ങനെ കൊട്ത്ത് പഠിപ്പിച്
ഉം ഉം ഉം
മ വല്ല്യ ചോറും അതൊക്കെണ് ഇഷ്ടം
മ്മ ഹ്
അപ്പം ഞമ്മക്കും സുഗാണ് ഒട്ക്ക് പോവുമ്പളും അതും കൊണ്ടട്ക്ക്ണ പണിയല്ല
ആ
ഇന്റെ കസിന് ഇണ്ട് ഓല് ബെഗ് കൊണ്ടട്ക്കല അയില് ഫുള്ള് കുട്ടി ട്ടിന്റെ സാധനങ്ങളക്കാര ഒരു കല്യാൺത്തിന് വരെ ഇണ്ടാവും ആ ബേഗ്
വള്ളത്തീ കളിക്ക്യ അവടെയാണെങ്കി മഴയായിട്ട് പൊർത്തെല്ലാം ചളിയാണ്
ആഹ് മ അതെങ്ങനെണ് മഴ പെയ്യുമ്പോ കെർണം
അതന്താ ന്നാ നാരങ്ങ
നല്ല കച്ചറേണല്ലോ വെള്ളത്ത്ന്ന് ഇട്ത്തിട്ടെക്കു ലെ
വള്ള ഒയിച്ച് കളയ അഹ് താ അപ്പർത്തെ വീട്ടിലുള്ളവര് വര് ത്തിയാ പുള്ളിക്ക് വന്നാണ് കരി
ആ ഹ ഹ ഹാ വേറെ ഓന്റ ആള്ണ്ട്
ഏഹ്
ഇവടെ കളിക്ക്യാണ്ടോ ആൾക്കാര് ഓന്
ആൾക്കാരൊന്നു ഇല്ല ഒരു കുട്ടിഴുള്ളത് അത് സ്കൂളിൽ പോവും അയിന് വെർതെ അദിനാനേ അദിനാനെ വിൾച്ച് അങ്ങടും ഇങ്ങടും പോവും
ഏ
അട്ത്ത വീട്ടില് ഒരു അദിനാന്ണ്ടേ പേര് ഉം അവന് സ്കൂളി പോയി
ആഹ്
വേറെ കുട്ടിയളൊന്നു ഇല്ല അവൾക്ക് പ്രായായിട്ടുള്ള കുട്ടിയളൊന്നു ല്ല്യ
ഉം
ഒക്കെ വലിയ പിള്ളേരാണ്
വല്ല്യ കുട്ട്യാളെ കൂടെ പഠിച്ച കൾച്ചാണ്ടല്ലോ വേം വല്ല്യ കുട്ട്യാവും
ഉം
ഇന്റത് പ്പോ ഒന്നേ കാലായിട്ടൊള്ളുല്ല സ്റ്റെപ്പ് കേറലു എർങ്ങലൊക്കോന് ക്കെ ങ്ങനെ ഒലെ കൂടെ ഇങ്ങ പഠിച്ചിട്ട്
ഉം
ഓല് വല്യോലെ പോലെയാണ് ഇപ്പൊ
ഉം ഉം
രണ്ടേ ചെർത്പ്പളും അല്ല വൽത്പ്പളും ചെർതാ അയ്നെ റൂമു ക്ക് പോണെങ്കി വരെ ഞാനും പോയൊട്ക്കണം
ഉം ഉം
അത് ന്നെ എല്ലോട്ത്തങ്ങനെന്നാവുലെ
ഉം
രണ്ടാമത്തത് ഒറ്റയ്ക്കെന്തേലും ചെയ്തേ വൽത് ഇതിന നമ്മളെ നാട്ടി ഏറിം കൂട്തലായിരിക്കും
ഉം ഉം
ഫസ്റ്റ്ത്തല്ലെ അക്കിട്ട്
ഉം
ഇമ്മളെ രണ്ടാമത്തെ കു ഇണ്ടാവുമ്പളോ നമ്മള് ഓൽക്കൊരു സങ്കടാവണ്ടായർതി പിന്നിം കെയറെയ്യുള്ളൂ വല്ല്യോലെ
ഉം വേറെ വിശേഷങ്ങള്
വേറെ വിശേഷം ന്താ ഫുഡൊക്കെ പൊർത്ത്ന്ന് കൈക്കല്ണ്ടോ പ്പം
ഇല്ല ഇപ്പൊന്നും മേടിക്കണില്ല ഇന്നലെ ആഹ് മിഞാന്ന് മേടിച്ചേനേ
ഉം ഹോസ്പിറ്റൽന്ന് പോവുമ്പോ അങ്ങനെ കഴിക്കണ്ടേ ഇനി
ആഹ് ആഹ് ആഹ് ഹോസ്പിറ്റലി പോവുമ്പോ എന്തെങ്കി മേടിച്ചു കഴിയ്ക്കും
ഹസ്ബൻറിന്റെ കൂടെ ആവുമ്പോ നടക്കൂലെ
ഉം
എല്ലോട്തു അങ്ങനെന്നെ ആശുത്രി പോണന്നത് ന്തേലും വങ്ങി വാങ്ങാ മാണ്ടി
ആശുത്രി പോവുമ്പളേ ഒരു പാടാണ്
ആഹ്
ഉം ഉം
ഉം ക്കും പിന്നെ താത്താരൊന്നും വന്നീല്ല
ഇല്ല ഇന്നലൊരാള് വന്നു ആഹ് അപ്പ തന്നെ പോയി അത് വില്ലേ അടുത്തെന്ന്യാണേ
ആഹ് ന്റെ താത്തി അങ്ങനെന്നെട്ടോ എന്റെ താത്താക്കു ഒരു സ്റ്റോപ്പ് രണ്ട് സ്റ്റോപ്പ രണ്ടാമത്തെ സ്റ്റോപ്പോളെ വീടാ ഓക്ക് എപ്പ വേണെങ്കിലും വീട്ട്ക്കെരാ ഓള് രാവിലെ വരും ഓക്ക് തോന്നുമ്പോ വൈകുന്നേരം അങ്ങട്ടെന്നെ പോകും ഞങ്ങളെ മുന്ന്കൂടെ ബസ് വർണേ നേരോളെ വീടിന്റെട്ത്ത്ക്കാ ഓള ബസിന് ഇങ്ങട്ട് തിര്ച വരും പിന്നെ വൈകുന്നേര ആഹ് ബസ് തിര്ച്ചോവുമ്പൊ ആഹ് ബസ്സിൽ കേറി തിര്ച്ചോകും ഇൻക്കയ്നും വേണ്ടിട്ട് ഒരാൾ അവ്ട്ന്ന് ഇങ്ങട്ട് വരണം ന്നാലെ ഇന്ക്ക് പോവാൻ കയ്യൊള്ളു
മൂത്തതാത്ത തമിഴ്നാടാണ് കൊറച്ച് ദൂരം ഉം അഹ് എട മാസ്ത്തിലൊക്കെ വരുള്ളു
അയ്യോ മാസ്ത്ത് വരാൻ കയ്യോ
മാസത്തിലല്ല ഒരു മൂന്ന് മാസം കൂടുമ്പോ
ആഹ്
അവിന്റെ അമ്മായിമ്മ വിട്ടാക്കുല
അമ്മായ്മ
വിട്ടാക്കൂല്ല എപ്പളും അവള് വാണം പണി ചെയ്യാനും എല്ലാത്തിനും ഒരാളെന്നുള്ളു.
ആഹ്
ഒരാ മകൻ തന്നുള്ളു
അട്ത്ത താത്ത ഉം
ഉം അവടെ കെട്ടി കൊട്ത്ത അവടെ ഉം ആഹ് അളിയൻന്ന വിളിക്ക പക്ഷെ അവര് തമിഴ്നാട് ആയത് കൊണ്ട് മറ്റെ മച്ചാൻ ന്നാണ് പറയ അവർക്ക് മച്ചാൻന്ന് വുളിച്ചാല അറിയ.
ഇപ്പം വേറെ വീട് പോല ആഹ് ഒന്നുല്ലലലെ തമിഴ്നാട്ല്.
ഇല്ല ഇല്ല അവന്റെ വീട്ടി തന്നെ ഇരിക്കണം. അവര് വല്യ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്ക ഉള്ളവരാണ്.
ആഹ്
അതുകൊണ്ട് അവടെ തന്നെ ഇരിക്കണം
ഉം
ചിലേര് വേറെ പോകും.
ആഹ് അതല്ലാപ്പൊ കുട്ടീളൊക്ക താത്തക്ക്
ഒരാളന്നൊള്ളു അഞ്ച് വയസ്സായി.
ഉം
ഒരാൺകുട്ടി.
വേറെ മോ ഇവിട്ന്ന്ള്ള താത്ത്യാവുലെ
ആഹ് അതിന് ആയിട്ടില്ല നാല് വർഷ്യവായി എന്താന്നറിയില്ല. നോക്കുണൂല്ല വർ കൗണ്ട് കമ്മി ന്നന്തൊ പർ ബാബിന്റെ ഫാമിലീല് അവന്റെ താത്താക്കൊന്നും മക്കളില്ല. ഇഞി പാരമ്പര്യാണോന്ന് അറിയില്ല.
റെഡിയാവുട്ടൊ ഇപ്പൊ ഒര് വിധ എല്ലാരും റെഡി ആവാറ്ണ്ട്.
ഉം പഷെ അവൾക്ക് വിഷ്മൊണ്ട് ഞങ്ങള് നാലും ചെറ്ത് എനിക്കും കുട്ട്യായി എല്ലാർക്കു ഇങ്ങനെ അയിന് പടച്ചോൻ കൊട്ക്കണ്ടെ?
ഇന്റെ കസിന് ഇണ്ടായ്ന് അങ്ങനെ ഇന്റെ കസിന് രണ്ട് രണ്ടല്ല മൂന്നാള്തും ഒന്ന് മരോ മരോ മരോള് അറിം ഇങ്ങ്ട്ട് കെട്ടികൊണ്ടന്ന മകന് അവന് അമ്മോന്റ മകന് അവന് മൂന്നൊല്ലം കഴിഞ്ഞപ്പണ്ടായി കൊറേ അറ്റത്ത് പിന്നെ നല്ല സൗത്തന്നെ മകക്ക് ഓക്ക് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടണ്ടായത്.
ഉം
ഇന്നാ വേറെ അമ്മോന്റ മകക്ക് അതിനെത്രെ പതിനെട്ട് കൊല്ലം കഴ്ഞ്ഞാരെ ഇപ്പം ഒന്നിന്റെ മകളെ എളെ. ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പത്തിന് വേറെ കുട്ടി ഒരാണും ഒരുപെണ്ണും
ഉം
ഉം ആഹ് പെണ്ണിന്പ്പൊ മുപ്പത്തെട്ട് വയസ്സായി അതിന്റെ വല്യെ കുട്ടി ട്ടിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞ് നാലാം വയസായപ്പോ നാല് വയസ്സ് പറയാ ചെറ്ദിന്
ഉം ശരിന്നാ ടൈമ്
ഓക്കെ ഓക്കെ ഓക്കെ,
ഉം